വിശേഷം നല്ല വിശേ ശേഷം ന അഹ്
ഓ അതന്നെ ഇവിടെ അവസ്ഥ ഒന്ന് പുറത്തിറങ്ങാൻ പോലല്ല രാവിലെ ഒന്ന് പുറത്തിറങ്ങണം ആ ആ അതുകൊണ്ട് പ്പൊ ഒരു ലാഭമുണ്ട് ചെടികൾക്കൊന്നും നനച് കൊടുക്കണ്ട അല്ലെങ്കിൽ ഞാൻ രാവിലെ നേരത്തെ എണീട്ട് ആദ്യം മക്കൾ എണീന്റെ മുന്നേ നേരെ മുറ്റത്തക്ക് ഇറങ്ങാ. ന്നിട്ട് ഫുള് ചെടികൊക്കെ നനച്ചു കൊടുത്ത് എടേലും പുള്ളിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ പറിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ട്ടണ ഉള്ളില് കേറിയിട്ട് അടുത്തത് നോക്കോളു ഇപ്പ ഏതാലും ആ പണി ലാഭാ.
അതെ ഇവിടെ അതൊക്കെ തന്നെ പോച്ച ഭയങ്കരമായിട്ട് പോച്ച കയറുന്നുണ്ടാക്കി ത്തെല്ലാങ്ങ് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ അത ഏറ്റവും മഴയും പോച്ചയും പിന്നെ ഇത് കണക്ക് കണ്ണിച്ചാ
ആ ഈച്ച നല്ലോണണ്ട്
ച്ചേടെ ഭയങ്കര പ്രശ്
ആ ഈച്ചണ്ട് കൊതുകോ നല്ലോണം ചെറിയ ചെറിയ കൊതുക് വല യുണ്ട് ഡോർ തുറന്ന് വെക്കാൻ കോലല്ല ഡോറ് തുറന്ന വെച്ച നന്നായിട്ട് ഉള്ളുക്ക് കേയറുന്നുണ്ട് ഇവിടെ മോനൊക്കെ ആണെങ്കില് ആ മോനനൊക്കെ ആണെങ്കില്
വെള്ളത്തിന്റെ ക്ഷാമം മാറി
ആഹ് ഇങ്ങക്ക് വെള്ളത്തിന് ക്ഷാമ ഉണ്ടായിരുന്നോ?
ഭയങ്കരം ഞങ്ങള അപ്പുറത്തെ ആഴത്ത് തൊട്ടടുത്തരു വീട്ടിൽ കിണറുണ്ട് അവിടെ നിന്ന് ആ വെള്ളം പിന്നെ മോട്ടർ അടിച്ച് ഞങ്ങക്ക് ടാങ്കിലാക്കി
ഓ ഞങ്ങക്ക് പിന്നെ അങ്ങന ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഇണ്ടായിട്ടില്ലേ കേട്ടോ നല്ലവേനൽക്കും മൂന്ന് റിങ് -
ആഹ് ഞങ്ങക്ക് അങ്ങനെ അല്ലല്ലോ ഞങ്ങടെ കെണറ് പിന്നെ പന്ത്രണ്ട് അടി തൊടി എറക്കിയും കൂടെ ചെയ്തതാണ് പക്ഷെ എന്നാലും ഞങ്ങക്ക് വെള്ളം കേറത്തില്ല മഴ ഇത് കനാല് തൊറന്ന് വിട്ട് കഴിഞ്ഞാ ഞങ്ങൾക്ക് വെള്ളം പറ്റും കനാല് തോറന്നു വിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യം- ഒള്ളത് വെള്ളം കാണും
ഓ അപ്പൊ പിന്നെ പിന്നെ വെന്തിടുത്ത് ആഹ് വീട്ടിലൊക്കെ ആവുമ്പോ പിന്നെ കൂടുതൽ യൂസ്ല്ലേ ആ വെള്ളത്തിന് നല്ല ചെലവാണ് മക്കള് വന്ന് പൊ - ആ കൂടി കളിച്ച വരിക വന്നെ മണ്ണിൽ കളിച്ച വരിക പിന്നെയും കുളിക്കുക പിന്നെ ഇതോക്കെ പിന്നെ ചൂടു അല്ലേ നമ്മള് തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം കുളിക്കും ഒരു ദിവസം
അതെ അതെ
ഇപ്പ മഴ പെയ്തോണ്ട് കൊഴപ്പ ഇല്ലട്ടൊ പക്ഷെ ഇതാണ് പിന്നെ മരിച്ചെത് ക്ക്മ്പോ പേടിയാണ് പറെയ്
അതുകൊണ്ട് നമ്
മൂന്ന് ആ പിന്നെ മൂന്ന് ങ്ങമ്മന്ന് എട്ട് റിങ്ങുംമേക്ക് ഇപ്പൊ ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട വെള്ളം എത്തിയത്
ആഹ് ആഹ് ഞങ്ങക്ക് ഇവിടെ പിന്നെ കുന്നുംപുറവാ ഞങ്ങക്ക് മണ്ണിടിച്ചില് വല്ലോം ഉണ്ടാവോന്നുള്ളരു പേടി ക്കെ ഒള്ളു അല്ലതെ
ഓ വെള്ളത്തിന് പ്രശ്നൊന്നുയില്ല ലെ ആഹ് ഞങ്ങെക്ക് പിന്നെ അങ്ങെൻത്തെ ഈ ഞങ്ങളെ ഏരിയെൽ അങ്ങെൻത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലട്ടോ പക്ഷെ നമു ക്കെ ഒന്ന് ഒര് പാ ന്യൂസ് തൊർന്നാൽ ഇതെന്നെ അല്ലെ കേക്ക്ന്നെത് അവ്ടെ മണ്ണ് ഇടിഞ്ഞു അവ്ടെ ഉരുൾപൊട്ടി ഇബെടെ വെള്ളം കേറി എത്ര ആളുകൾക്കാ നഷ്ടങ്ങെൾ നാശ നഷ് നഷ്ടങ്ങൾ എത്രയെ ഇണ്ടാവ്ണെത്
ഇപ്രാവശ്യം അങ്ങനെ ഒന്നും ഒണ്ടാവാതിരിക്കെട്ടെ അതിന് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുന്ന മുന്നറിയിപ്പു നൽകുമ്പോൾ ആളുകൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിയാ മതി അന്നരം കൂടുതൽ നമ്മുടെ വീ അഥവാ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടോ ഇച്ചിരി ഭാഗങ്ങളൊക്കെ പോവുന്നള്ളൂള്ളു ആളപായം ഒന്നും ഉണ്ടാവ
ഉണ്ടാവത്തില്ല പക്ഷെ ചിലത് മുന്നറിയിപ്പ് ഇല്ലാണ്ട് തന്നെ വരും പ്പ ചുരൽമല ലൊക്കെ കണ്ടില്ലേ അന്ന് അതൊന്നും വയനാടൊന്നും ഒരു മുന്നറിയിപ്പും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് പെട്ടെന്നാണ് ആ കൊല എവിടന്ന് എത്ര ആ എത്ര കിലോമീറ്റർ മു അപ്പുറത്ത് ന്നാണ് ആ ഒരു ഒറ്റ ഇതിൽ വന്നിട്ട് മൊത്തത്തിലങ്ങട് തൂത്തുവാരിക്കൊണ്ടോയത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒന്നും പറയാനും പറ്റൂല ഒന്നും അറിയാനും പറ്റൂല്ല അങ്ങനത്തെ സാഹചര്യം ഒന്നും ആർക്കും ഉണ്ടാവാണ്ടിരിക്കട്ടെ
ഒരു ഉറക്കത്തിൽ ആരും അറിയത്തില്ല എന്തുവാ സംഭവിക്കുന്നത് എന്നുള്ളത് പിന്നെ മ മരങ്കാലൊക്കെ മരങ്കാ എല്ലാം വെട്ടിക്കളയണം ഇവിടുന്ന് പഞ്ചായത്തിന്നൊക്കെ അറിയി
ആ ആ ഞങ്ങ ഇവിടെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ആരെ ടാ നമ്മുടെ തൊടീ ത് അപ്പറത്തെ ഒരാളെ വീടുമ്മെ പോയി കഴിഞാൽ നമ്മളതിന്റെ ഉരത്തവാദിത്വം ഏറ്റെടുക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്നുണ്ടായിരുന്നു പഞ്ചാ ആ
ക്കൊട്ട് വീണ അത് നമുക്ക് ദോഷം ഇല്ല്യോ
ആ ദോഷാണ് അതന്നെ അത് ഇപ്പ നമ്മളെ മരം മറ്റൊരാളെ വിടുമ്മക്ക് പോയി അതത് കഴിഞ്ഞാൽ നമ്മള് അതിന്റെ പിന്നെ ഫുള് എമൗണ്ടും കൊടുക്കേണ്ടി വരുംന്നു പറഞിങാണ്ട് അതും വന്നിട്ടുണ്ട്
അതും ഉണ്ട് ഇവിടെ പഞ്ചായത്തിന്ന് ഞങ്ങക്കിവിടെ എല്ലാം വിളിച്ചു പറഞ്ഞു വിളിച്ച് പറഞ്ഞ് അവരവരു അവരോരുടെ അയ്യ ത്തുള്ള മരങ്ങളെല്ലാം അതിപ്പോ വെട്ടി മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടാനുള്ള ആളെ കിട്ടത്തില്ലല്ലോ
ആ വെട്ടി മാറ്റണെങ്കി വെച്ചാൽ ഇപ്പൊ പിന്നെ ഇപ്പൊ ഞങ്ങളിത് അങ്ങനെണ്ട് റബ്ബറു ക്കണ്ട് അപ്പുറത്തെ വീടുമ്മെക്ക് ചാഞ് നിക്കണ്ട് അപ്പൊ വെട്ടാ വേണ്ടി കാക്കു പിന്നേ ഇപ്പൊ എറന്റെ ഹസ്ബന്റിന്റെ ഉപ്പ ആളെ കൊണ്ടുവന്നപ്പോ പറയണത് അത് വെട്ടി മാറ്റാൻ ബുദ്ധിമുട്ടാണ് വലിച്ച് കെട്ടിത്തര വേണെങ്കിൽ അത് വെട്ടിയെടുക്കാൻ അവിടുന്ന് എങ്ങനെ പ്രയാസാണെന്ന പറ
അതാ വെട്ടാനുള്ള ആളെയും കിട്ടത്തില്ല അവരെ വിളിച്ചു കഴിഞ്ഞാല് അവര് പറയുന്ന റേറ്റ് ആണ് ഇ ഇപ്പൊ അങ്ങനെയുള്ള ഈ മരംവെട്ടുന്ന ആളുകള ഒന്നും കിട്ടത്തില്ല
ആ ഒക്കെ മെഷീനല്ലേ വെട്ടും ചെയ്യണത് ഇപ്പൊ
ഞങ്ങൾ അതുകൊണ്ട് തന്നെ വലിയ തോട്ടി എടുത്ത് വെച്ചൊള്ള കമ്പ് എല്ലാം ഞങ്ങള് സ്വന്തമായിട്ട് തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുവ
മാറ്റില്ലേ ഇനീപ്പൊ പേടി പിന്നെ അതേപോലെ ഈ ലൈ കമ്പിമ്മ കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറെ ടെൻഷൻ ഏറെ
അത് കെ സി ബിന്ന് വരും കെ സി ബിന്ന് അവര് വന്ന് അവരത് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്താ മതി
ആഹ് ആഹ് അവിടെ അങ്ങനെ ചെയുലേ ഇവിടൊക്കെ നമുക്ക് പൊട്ടി വീണ് കഴിഞ്ഞാല് വിളിക്കുമ്പോ വരും അല്ലെങ്കില് എന്നെങ്കിലും ഒരു കാലത്ത് ഒരു വർഷത്തിലൊക്കെ ഒരു പ്രാവശ്യം വന്ന്‌ ങ്ങണ്ട അതേപോലെ
അല്ല പൊട്ടി വീണ് കഴിഞ്ഞാ പ്രശ്നംന്ന് വെ ച്ച്കയിഞ്ഞ ആര്ടെ മരത്തിന്നാണോ വീണത് അവര് ഉത്തവാദിത്വം വഹിക്കണം
ആ അവര് വന്നിട്ട് ഇവിടൊക്കെ ചെല ഈ കാറ്റിന്റെ സമയത്തൊക്കെ പോസ്റ്റൊക്കെ എത്രയേ പൊട്ടി വിയ്യല് അറിയോ ഇത് പിന്നെ മരം വന്ന് പിന്നെ അതിന്റെ മോളികൂടെ വീണിട്ടൊക്കെ അപ്പൊ പിന്നെ അന്നത്തെ ഒരു ദിവസം മുഴുവന് നമുക്ക് നാട്ടാര് ക്കും ബുദ്ധിമുട്ടാണ് കരണ്ട് ഇണ്ടാവുല്ല ഓ ക്കും ബുദ്ധിമുട്ടാണ് ഭയങ്കര പ്രശ്നങ്ങളാ
ഇപ്പൊ ഇതില്ലല്ലോ പവർ കട്ട്ല്ലാതോണ്ട് അതൊരാശ്വാസ
അത് ആശ്വാസാ നല്ല ആശ്വാസാണ് സത്യാണ് മറ്റേത് മുക്കാ മണി ക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇങ്ങട്ട് പക്ഷെ പവർ കട്ട് ഇല്ലാന്ന് പേരന്നെ ഉള്ളൂ പവർ കട്ട്ന്ന്ച്ച്ഴിഞ്ഞാല് ഒര ക്കായിട്ട് അഞ്ചും പത്ത്ന്നും ഇപ്പ നേരം വെളുത്തിട്ട് ഇപ്പ ഞാൻ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം കറണ്ട് പോയി
ആഹ് ഇവിടെ ആ പ്രശ്ന വില്ല ഇവടെ എന്തെങ്കിലും ഉണ്ട്ന്ന്‌ണ്ടെങ്കെ നമ്മളന്നേരെ വിളിച്ച് പറ ഞ്ഞാൽ അവിടന്ന്‌ ഉദ്യോഗസ്ഥര് വന്ന് നോക്കും
നോക്കൂല്ലേ ആ ഇവിടെങ്ങനാച്ചാല് അഞ്ചു മിനിറ്റ് പത് ത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഇണ്ടാവും പിന്നെ ഒരഞ്ച് മിനിറ്റിന് വരും ഒരു പത് ഇങ്ങനെ വന്നും പോയി വന്നും പോയി
ഹലോ
ക്കുന്നില്ലേ
ആ ഓക്കെ ഇപ്പം കേക് ക്കാം എടക്ക് എവടോ കട്ടായി പോയാരുന്നു
ആഹ് ചെലപ്പോ റേ റേഞ്ച് നെറ്റ് വർക്കിന്റെ ഇഷ്യു ഇണ്ടാവും
റേഞ്ച് ന്റെ വ് ത്യാസണ്ട്
പിന്നെ ഇന്നൊക്കെ ഇങ്ങനെ നേരംവെളുത്തേ മുതൽക്ക് ഇതന്നാണ് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാണ് കരണ്ട് പറിയെ
ഇവടെ മഴ
ആ ടാങ്ക് ഫുുള്ളായിട്ടേ എല്ലാം മോട്ടർ ഇട്ടിട്ട് നമ്മളൊന്നന്ന് ഓൺ ആക്കും അപ്പോഴേക്കിനും കറണ്ട് പോകും വീണ്ടും ഓഫ് ആക്കും വീണ്ടോണാ ക്കും ഒരു പത്ത് മിനിറ്റ് തികയില്ല അപ്പയ്ക്ന് ഓഫാകും അപ്പൊ പിന്ന ഞാൻ പിന്നെ അയ്മ്മക്ക് മെയിൻ്റ് ചെയ്തിട്ടില്ല ഇനി കറണ്ട് ഒന്ന് ഫുൾ ആയിട്ട് വരട്ടെ വിചാരിച്ചിട്ടേ നക്ക ത്ങ്ങനെ ഓണാക്കും ഓഫാ ക്കും ചെയ്തഞ്ഞ അതിനും ബുദ്ധിമുട്ടല്ലറിയ
അ കാറ്റുണ്ട് ഈ മഴ വരുമ്പോ അയ്ന്റുടെ കാറ്റൂടെല്ലേ വരുന്നെ അപ്പ എല്ലാം മരകാലെല്ലാം ലൈനി തട്ടി കറണ്ട് കട്ടാവുന്നുണ്ട്
ആ കറണ്ട് കട്ടാവ്ന്ന്ണ്ടാവും
ഇവിടെ പിന്നെ മരകാലെല്ലാവര് വെ ട്ടി ക്ലിയറെയ്ത് പോ പ്പ ഇത് മഴയ്ക്ക് മുമ്പേ വന്നതെല്ലാം ചെയ്തിട്ടേ പോ പിന്നെ നമ്മടെ ഭാഗത്തുനിന്തെങ്കിലുണ്ടെ ലുള്ള അത് നമ്മള് ക്ലിയർ ചെയ്യന്നുള്ളതേ ഒള്ളൂ
ആ അങ്ങനെ ആകുമ്പോ സുഖാണ്
ആ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭാഗത്തോട്ട് പ്രശ്നൊന്നുല്ല വല്തായിട്ട് പിന്നെ ഈ മഴ മഴ ആയാെണ്ട് പെരക്കത്ത് എന്തേലും വല്ലൊക്കെ വെച്ച് കഴിച്ച് സുഖായിട്ട്
സുഖ സുഖായിട്ട് ഇങ്ങനെ ഇരിക്ക പിന്നെ അതന്നേണ് പിന്നെ പൊറത്തെറങ്ങാൻ കോയല്ല ചെടികളൊക്കെ തെപോലെങ്ങെനെ വെള്ളം കേറിട്ട് നിക്ക്ണ്ട് എ ക്കെ മതിലുമന്നും ദും നെൽത്ത്ന്നൊക്കെട്ത്ത്ങ്ങണ്ട് ഒക്കെ സൈഡ്ക്കാക്ക വീടിന്റെ സൈഡ് കൂടേയിട്ടങ്ങനെ വെക്കണം വിചാരിച്ച ഒന്ന് വെയ്ലാകട്ടേ വിചരിച്ചട്ട്ങ്ങനെ വെയിറ്റെയ്ത്ക്കാണ് ന്നിട്ട് വേണം ഒക്കൊന്ന്സെ റ്റാക്കി വെക്കാന്
അ ഇന്ന് പിന്നെ പുള്ളാർക്ക് സ്കൂളിൽ പോകണ്ടാത്തതൊണ്ട് സമാധാനം ഒണ്ട് കുട്ടികൾക്ക് ഇന്ന് സ്കൂളിൽ പോകണ്ട ണ്ട് സമാ
ആ സത്യാണ് നനച്ചോണ്ടോ രാവിലെ ഭയങ്കര മഴയല്ലേ
രാവിലെ എണി
ആ ന്നാലും സുഖണ്പ്പത്തെ മക്കൾക്കക്കാെ ഓര് പിന്നെ മു വീട്ന്റെ മുന്ന്ക്ക് വണ്ട്യെരും അവിട്ന്ന്ങ്ങട്ട് കേറി പോയാ മതി നമ്മളൊക്കെ പഠിച്ചിര്ന്ന കാലത്ത് ആലോയ്ച്ചോക്കിയാല് ആ കൊണ്ടാക്കാെണ്ല്ലേ ഇവിടെ നമ്മളൊക്കെന്നറ്ഞ്ഞ ആ ഇപ്പ ഞങ്ങ പ്പം ഇവിടെ എടുത്താണെങ്കിൽ പ്പൊര് വണ്ടി ലാ വിട്ണത് മക്കളെയൊക്കെ ആകെ പത്ത് മിനിറ്റ് തെകച്ചില്ല സ്കൂൾക്ക് എന്നാലും വണ്ടിക്ക വിടല് ഇപ്പ ഈ രണ്ടു നേരം കൊണ്ടു കൊണ്ടു വിടലും കൊണ്ടയാക്കലും അതൊരു റിസ്ക് അതിനായിട്ട് നിന്നായി ന്നെ ൻക്ക് ചെറിയ മോനുമുണ്ട് എന്റെ ഹസ്ബൻഡ് നാട്ടിലും ഇല്ല്യാ ആ പിന്നെ എതട ക്കൂല എത്തിപ്പെടൂല പിന്നെ വണ്ടിക്ക്തന്നെ വിടല്ല്
അല്ല ഞാനങ്ങനെയല്ല ഞാന് രാവിലെ രാവിലെ ഞാൻ ഫ്രീ ആ ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ എനി എങ്കിലും ഞാനെന്റെ ജോലി സമയത്തൂന്ന് എടക്കൂടെ ഞാനൊന്ന് ഇറങ്ങി വരും അവനെ ഞാൻ ജോലി ചെയ്യുന്ന തൊട്ടടുത്തന്നാ അവൻ പഠിക്കുന്നത് അപ്പതോണ്ട് ഞാൻ പിന്നെ എടക്കൊന്ന് എറങ്ങി വരാ സ്കൂളിൽ വിടുമ്പോ അവരങ്ങ് നമ്മള് വർക്ക് ചെയ്യുന്നടുത്തോട്ട് വരും പിന്നെ അവി അത് ഞാൻ വീട്ടി കൊണ്ടോവേല എനിക്ക് ഒറ്റ ഒറ്റക്ക് വിടാന് കാരണം ഉള്ളേരിയ
ആ അപ്പൊ ഭയങ്കര പേടിയാണ് ഇപ്പത്തെ കാലത്ത് നമുക്ക് മക്കളെ ആരേം വിശ്വസിച്ച് ഏൽപ്പിക്കാനും പറ്റൂല്ല പൊറ പൊറത്ത് വിടാനും പറ്റില്ല. പേടിയാണ്. അ പണ്ട് ഞാൻ പറയും അ പണ്ടൊക്കെ ഞങ്ങൾ അ ഞങ്ങളൊക്കെ നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് പറഞ്ഞ ഒന്നര കുറെ നടന്ന പോയിട്ട ഞാനൊക്കെ സ്കൂ കൂളിൽ പോയിരുന്നത് അത് ഫുള്ള് കാട് ആ കാടിന്റെ കാടായിട്ട് ഉള്ളേരിയായിരുന്നു പക്ഷെ അന്നൊക്കെ നമുക്ക് ധൈര്യത്തോടെ എല്ലാ വഴികൂടെയും പോവായിരുന്നു ഇന്നത്തെ സാഹചര്യത്തില് നടക്കാൻ പറ്റൂല
ഇന്നത്തെ സാഹചര്യം ഒന്നാമത് വൈ പുള്ളേരെ റാഞ്ചി കൊണ്ടു പോകാൻ കുറെേയണ്ണം പിന്നെ ഏറ്റവും വലിയ പേടി പട്ടികളെ
പട്ടികള് പിന്നെ ലഹരിയോ അതയിലും കുറച്ച് പേടിയാണ്. ചെറിയ മക്കൾക്ക് വെരെ ആഹ് ആഹ് പക്ഷെ നമുക്ക് അറിയല്ല ഉൾഭാഗ കൂടെ ഉണ്ടോ ഒന്നും പറയാൻ പറ്റില്ല മുട്ടായികളായിട്ടും മറ്റേതായിട്ടും കുട്ടികൾ പിന്നെ പെൺമക്കളാണെങ്കിൽ നമുക്ക് ഏറെ ടെൻഷൻ ഇപ്പം പീഡനങ്ങള് അഞ്ചും ആറും വയസ്സുള്ള കുട്ടി കുട്ടികളെയാണ് അറുപതും എഴുപതും വയസ്സുള്ള ആളുകളൊക്കെ പീഡപ്പിച്ചുന്ന് പറഞ്ഞത് ന്യൂസ് കേൾക്കണത് അപ്പൊ അതാലോചി പക്ഷേ എനിക്കൊക്കെ മോളെയും കൊണ്ട് എങ്ങട്ടേലും എവിടക്കെലും നാട്ടിൽ പോവാൻ ഭയങ്കര ടെൻഷനാ
അല്ല പണ്ടെന്ന് വെച്ചാ ഒരു കാര്യം വൊണ്ട് ഒന്ന് ഒരു വീട്ടീന്ന് കൊറേ പേര് ഒന്നിച്ചാണ് സ്കൂളിൽ പോണത് ഇപ്പ അങ്ങനെയല്ലല്ലോ ഒരു വീട്ടീന്ന് ഒരാള് അല്ലെങ്കിൽ അപ്പൊറത്തൊളെന്ന് ഒരാള് ആരും ആഹ് അങ്ങോട്ടും ഇങ്ങോട്ടു ആയിട്ട് ഇവര് തമ്മി ബന്ധങ്ങളും ഇല്ലല്ലോ
അങ്ങനെയല്ലേ കേട്ടോ ഒക്കെ ഒരു അ അൽ വയി ഇടക്കൊക്കെ ഒരു എപ്പോഴും ഒരുമിച്ച് കൂടും അങ്ങനെ ഒരു ബന്ധമുള്ള ആ ഒരു ഏരിയാണ് നമ്മള് ഫുഡ് ഉണ്ടാക്കിയാൽ അങ്ങട്ടും ഇങ്ങട്ടും ശേറെയ്യും അങ്ങയൊക്കെ എല്ലാരും ഒരു ഒത്തൊരുമയില് പോണതാണ്
അല്ല ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായ സമപ്രായക്കാര് കുറവാ ഒന്നെങ്കി എല്ലാ മൂത്തവര് എല്ലാ ഒത്തിരി മൂത്തവര് അല്ലെങ്കിൽ ഏറ്റവും പൊടികള്
പതിനഞ്ച് പേര് പക്ഷെ ഒക്കെ വേറെ വേറെ സ്കൂളിലാണ് മറ്റേത് നമ്മടെ നാട്ടിലൊരു സർക്കാർ സ്കൂൾ ഉണ്ടെങ്കില് ആ സർക്കാർ സ്കൂൾ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ കു കുട്ടികളൊക്കെ ആ ഒരു സ്കൂൾക്കായിരിക്കും
ഓക്കെ ഓക്കെ ശെരി എന്നാ ഓക്കേടാ ശരി